ഹലോ
ഹലോ എന്തൊക്കെയിണ്ട് വിശേ
ഹലോ ഓ സുഖം ഞാൻ മുമ്പേ രണ്ട് മൂന്ന് വട്ടം ട്ടം വിളിച്ചല്ലോ എന്താ എടുക്കാഞ്ഞെ?
ആഹ് അറിയാം ഞാൻ എടുത്തായിരുന്നല്ലോ
ആഹ്
ഉം
ഞാനൊന്നും കേട്ടില്ല ഞാനൊരു അത്യാ വശ്യ കാര്യം പറയാനാ വിളിചെ ഇന്ന് ചേച്ചി ഉത്സവത്തിന് വല്ലോം പോയോ അപ്പറത്തെ
ആ പോയാരിന്ന്
ഞാനെന്റെ
കണ്ടായിരുന്നോ ഉൽസവം എങ്ങനെ ഉണ്ടായിരുന്ന് സൂപ്പർ ഉൽസവായിരുന്നു
പിന്നെ അടിപൊളി ഉത്സവല്ലാരുന്നോ അവിടൊരു ഫ്ലോട്ട് വന്നപ്പോഴാ ചേച്ചിനെ ഞാൻ കണ്ടത് ചേച്ചിനെ ഞാൻ ഒത്തിരി വിളിച്ചു പക്ഷെ ചേച്ചി ശ്രദ്ധിച്ചില്ല
ആന്നോ ആ തിരക്കല്ലോടാ തിരക്കി നിടക്കായി വിളിക്കുമ്പോ അറിയത്തില്ല അല്ലെ നീ അന്നേരം ഫോൺ ചെയ്ത് നോക്കണമായിരുന്നു
ഉം ചേച്ചിക്കവിടെ ഉത്സവം ഒന്നുല്ലേച്ചി
ഒണ്ട് ഒണ്ട് ഞങ്ങളെ അമ്പല അപ്പുറത്തൊരു അമ്പലുണ്ട് ചിറ്റക്കാട്ട് അമ്പലം എന്ന് പറയുന്ന അവിടെ ഉത്സവമുണ്ട്
വലിയ ആഘോഷായിട്ടോന്നൂല്ലേച്ചി അപ്പൊ
വലിയ രീതിയിലുള്ള ആഘോഷമുണ്ട്
ഏതാത്
എന്തുവാ
ആ ഉത്സവത്തിന്റെ പേരെന്തുവാ
ഉത്സവം അത് നമ്മള് സാധാ ഉത്സവം വലിയ ഫ്ലോട്ടും ഫ്രൂട്ടും കുതിരകളും എല്ലാം ഉണ്ട്
എത്ര ദിവസത്തെയേച്ചിയത്
പത്ത് ദിവസം ആ പത്തിന്റെന്ന നമ്മള് ഉം
അപ്പൊ ഈ ഒമ്പത് ദിവസം എന്തുവാ പരിപാടി
ഒമ്പത് ദിവസം രാത്രി പരിപാടി ഗാനമേളയോ മിമിക്സോ നാടകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
സാധാരണ ഉത്സവം പോലെ
സാധാരണ ഉത്സവം പോലെ പിന്നെ പത്തിന്റെ അന്ന് കെട്ടുകഴ്ചായേല്ലാ ഉള്ള ഉത്സവം വല്ല്യ ഉൽസവം
ഓ ഓ അപ്പൊച്ചിരി ആർഭാടൊള്ള
ആഹ് ഇച്ചരി വലിയ രീതിയില് എല്ലാരും വരും വിരുന്നുകാരൊക്കെ വരും വീട്ടില്
ആ ഓ കുടുംബക്കാരെല്ലാം കൂടുന്നില്ല അപ്പൊ നല്ലൊരു ഉത്സവല്ലയോ
ആന്നാന്നാന്നാന്ന്
ഉം
ഉം
വേറെ ആ ഒരു ഉത്സവള്ളൊ ചേച്ചി
ആ ആ ഒരു ഉത്സവുള്ളൂ വേറെ അമ്പലത്തിലും ഉണ്ട് ഉത്സവം അത് ഇതിനേക്കാളും വലുതാ
അത്രയേള്ളോ
അല്ലല്ല ഈ വേറൊരു അമ്പലൊണ്ട് അവിടെയും ഉത്സവുണ്ട് അത് ഇതിനെക്കാട്ടി വലുതാ പക്ഷെ അത് നമ്മൾ കരയാന്നേ ഉള്ളു അമ്പലത്തിൽ പോകമ്പറ്റത്തില്ല അങ്ങ് ദൂരവാം അത് ഇതേപൊണക്ക് തന്നെ അമ്പലത്തി വല്യ ഉത്സവ കോട്ടും തേരും എല്ലാം ഉണ്ട്
ഇതിന് ഇതിനേക്കാളും വലിയ ഉത്സവണോ
ആഹ ലും വലിയ ഉത്സവം പക്ഷെ നമുക്കത് പോകാൻ ല്ല ദൂരം ഉണ്ടായൊണ്ടേ
എന്താ പോ വർഷത്തില് ഒരിക്കല ല്ലയൊ ചേച്ചി അപ്പ അങ്ങ് പോണം
ആഹ ഉം ഓ പിന്നെ അവിടെ ഒന്നും ഇല്ലയോ
പിന്നെ ഓ
അവിടെ ഉ ത്സവങ്ങളൊന്നും ഇല്ലയോ
എവിടെ ഉത്സവം ഒന്നുല്ലേച്ചി നമ്മൾ ഉദ്ദേശിച്ചു നമുക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളത് പെരുന്നാളല്ലേ
പെരുന്നാള ശരിയ
നാടും നാളും
ഉം എല്ലാരും വരുവോന്നേരം
ഉം ഇപ്പൊ ഞങ്ങടെ മുഹറം കഴിഞ്ഞു ഇനി അക്ക് ഇപ്പൊ ഞങ്ങക്ക് മുഹറം കഴിഞ്ഞു ഇപ്പൊ നെബിദിനവാ അട്ത്തെ പിന്നെ വല്യയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും എല്ലാരും വരും. അതൊരു വല്യൊരു പരിപാടിയ ഉത്സവം പോലല്ല്യോ അത് നിങ്ങക്ക് ഓണം പോലെ ഞങ്ങക്ക് പെ ആള്
ആഹ് ഞങ്ങിനി പോണം ഇണ്ട് അടുത്ത മാസം
ആഹ് നിങ്ങക്ക് ഓണം വല്യേ വരുന്നെ. ഞാൻ വരുന്നുണ്ടോ അങ്ങോട്ട്.
അടിച്ചുപൊളി
അടുത്ത മാസം എത്ര ഓണം ഇരുപത്തി ആറിനോ?
ആ ഇരുപത്ത ആറും ഇരുപത്തേഴും ഒക്കെ ഇരുപത്താറ തിരുവോണം
ഉം ഓ ഓ
മം
അപ്പൊ ന ഇങ്ങനൊക്കെ കേൾക്കുമ്പഴേ നമുക്കരു മനസ്സിന് ഒരു സന്തോഷം അല്ലേ
സത് സത്യം
ഓനെ മാ ത്ര പെട്ടെന്ന് പെട്ടന്ന് പോന്നെ? ഓണവായാലും ബ ബക്രി തായാലും ക്രിസ്മസ് ആയാലും പെട്ടെന്ന പോന്നെ
ആ പെട്ടെന്ന് പെട്ടെന്നാ പോന്നെ വക്ഷങ്ങള ഇങ്ങനെ കടന്നു പോവാ
മം
ഉം വലിവല്ലോ ആന്നോ വണ്ടിപൊന്ന സൗണ്ട്
പിന്നെ വേറെന്താ ആഹ് ഞങ്ങ ഇവിടെ റോഡില് അല്ലല്ല. റോഡിലിങ്ങനെ പച്ചക്കറി വിൽക്കാൻ ആൾക്കാര് വന്ന്.
ആഹ് വന്ത ഉം
അതാ ഞങ്ങളടെ വീടിന്റെ ഫ്രണ്ടി കൊണ്ട് നിർത്തിയേക്കുവ
ഉം ഞങ്ങള് വർക്ക് ചെയ്യുന്ന എന്റെ ന്റെ ഫ്രണ്ടിലൊ ഒരു ആന്നെ
അയ്യോ എന്തോ പറ്റി?
ആ അതൊരു ബസ് നിർത്തിട്ടെരുന്ന ബസ്സ് അതിനെ പുറേ വന്ന ഇവരന്റെ മാമമാര് ആ ബസി ബസ്സ് പെട്ടെന്ന് നിർത്തിയ അപ്പം ആ വണ്ടി വന്ന് അത് വന്ന് ഇടിച്ച് ബസിന്റെ പുറകിൽ
അയ്യോ എന്നിട്ട് എന്തെേലും പറ്റിയോ
പറ്റിയത് ഫ്രണ്ടിയിരുന്ന് എന്താലും വണ്ടിയുടെ കീഴിലോട്ട് അങ്ങ് പോയി പോയപ്പോ കൊറയിരുന്ന മാമനെ ഇച്ചിരി നെറ്റിക്ക് ചെറുതായിട്ടൊന്നു മുറിഞ്ഞ്
അല്ലേലും വണ്ടി ഓടിക്കുന്നവർക്ക് കുഴപ്പം വരത്തില്ല
ആഹ് അന്ന് വണ്ടി പക്ഷേ ഒരു പരിവായി വണ്ടി ഒരു പരുവായി
വണ്ടി പോയി അപ്പൊ ബസ്സാരായിരിക്കും ശരിയൊക്കെ കൊടുക്കണം
ആ ആയിരിക്കും എവിടന്ന് എല്ലാരും കൂടെ ഓടി ഇറങ്ങി എല്ലാവാരും ഉറങ്ങി ഓടി റോഡിലോട്ട്
നമ്മുടെ റോ ഇപ്പ ബസ് ഫ്രണ്ടിലായിരിക്കും അല്ലയോ
ൻ്റ്ല് അപ്പൊ എല്ലാരും ഡോക്ടർ യക്യാഷവാലിറ്റിന്ന് ഡോക്ടറും എല്ലാം ഓടി ഇറങ്ങി ചെന്ന് ചെന്നപ്പം ഫ്രണ്ട് ഇരുന്നാൾക്ക് വലിയ കുഴപ്പമില്ല അയാൾ പറഞ്ഞു കാണിക്കേണ്ട എനിക്ക്ണു കുഴപ്പ പുന്നില്ല പുറകിൽ ഇരുന്നെ ആൾടെ ചെറുതായിട്ട് നെറ്റി ഒന്ന് പൊട്ടി
പ്രായംണ്ടോ അവർക്ക്
ആ ഉണ്ട് ഉണ്ട് അച്ഛന് എഴുപത്തി ഒമ്പത് വയസ്സ് ഒണ്ട് പുകിലിരുന്ന ആ ക്ക് പിന്നെ ഫ്രണ്ടി ഇരുന്നേ എത്ര ഉണ്ടെന്ന്റിയത്തില്ല ഉം ഉം
ഇപ്പൊ നല്ല പ്രായംണ്ടല്ലോ ഈ വയസ്സാ കാലത്ത് പൊട്ടലും ഒക്കെ വന്ന ഭയങ്കര പാടാ കയ്യും കാലും എല്ലാം പൊട്ടിയാല് വൈസാ കാലത്ത് പിന്നെ പ്പറേഷം ചെയ്താലും സർജറി ചെയ്താലും പിന്നെ എഴുന്നേറ്റ് നടക്കണൊന്നൊന്നും ചാൻസ് ഇല്ല
ആന്ന് ആന്ന് ഭയങ്കര പാടാ പൊട്ടിയാലൊക്കെ നെഞ്ചിനൊരു വേദന ഉണ്ടായിരുന്നു ആ മാമന് ആ പിന്നെ എക്സറേ ഒക്കെ എടുപ്പിച്ച്
എക്സറേ എടുത്തല്ലെയോ
ആ എടുത്ത് എടുത്ത് എടുത്ത്
ആഹ്
വലിയ കുഴപ്പല്ല അതിനകത്ത് പക്ഷെ മാമന് നെഞ്ചിന് വേദന പോണ കൊണ്ടായിരുന്നു നെഞ്ചി ഒന്ന് ഇടിച്ച്
അതാ ഇടിച്ചേന്റെ ഒരു വേദനയാ
വേദനയാ ഉം ഉം ഓഹ് പിന്നെ
ഇ സി ജി എല്ലാം കാണുന്ന
ഇ സി ജി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പുള്ളിക്കാരന് ഉം പുള്ളിക്കാരന് ഇ സി ജി ഒന്നും വേണ്ട അല്ലാതെ എന്തോ
പിന്നെ വേറെ എന്താ എന്തോ സ്പെഷ്യല് കഴിക്കാൻ
ഈ ശ്വരാ എന്തുവാ തോല്
സ്പെഷ്യൽ
ചോറും മീൻകറിയൊക്കെ
സ്പെഷ്യല് ചോറും മീൻകറിയൊക്കെ ചോറ് മീൻകറി ചെങ്കലവ കട്ടിയായിരുന്നു ചെങ്കലവ
ആണോ
ആഹ് അത്
ആഹ് അതെന്താന്ന് അറിയുവോ എനിക്ക് മീൻ ഒന്നും കഴിക്കാൻ പറ്റി ഇല്ല ചൊറിയും കേട്ടോ
അത്ണ്ടായിട്ടും ചോറിച്ചില് ആ അലർജി ഉണ്ടായിരിക്കും
എനിക്ക് അയല പ്പം തും ഞാൻ ശേഷം അവനെ
ആഹ്
അല്ല
അയില പൊതുവേ ഗ്യാസിനൊക്കെ പ്രശ്നം അല്ലയോ
പിന്നെ ചെയ്യും
ഹലോ അയില പൊതുവേ ഗ്യാസിനൊക്കെ പ്രശ്നമാ ആഹ് ആഹ് അപ്പൊ പിന്നെ അത് കൂടുതലും കഴിക്കാതിരിക്കാൻ നോക്കുക ഗ്യാസ് കയറി പിടിക്കും ഉം പിന്നെ അവിടെ എന്തൊക്കെയാ വേറെ വിശേഷം എല്ലാരും എന്തിയേ ഹലോ ഹലോ ഹല്ലോ കേൾക്കാവോ